ആ കേക്കുന്നുണ്ടോ
എന്തൊക്കെ ഉണ്ട് അനട്ട് വിശേഷങ്ങളൊക്കെ
ആഹ സുഖമായിട്ട് പോകുന്നു ഇന്ന് മഴ കുറവുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു അവിടെ എന്താണ് വിശേഷങ്ങള്
ഇവിടെ ഒന്ന് രാവിലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല ഒരു പത്ത മണിക്ക് ശേഷം നല്ല ഇടിയും മഴൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ മയൊന്നുല്ല എന്നാല ഇങ്ങനെ പാറ്റിയും കൂടെ നിക്കുന്നുണ്ട്
ഇല്ല
ഇ ആ ഉച്ചക്ക് ശേഷം ഒരു വെയിലായിട്ട് വന്നില്ല എന്നാലും ഒരു വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉദിച്ച വെയിലൊന്നും ഉണ്ടായിരുന്നില്ല
അതെ
ഉ നിങ്ങക്കങ്ങനെ മഴക്കെ പെയ്താല് പ്രശ്നങ്ങളൊണ്ടോ
മഴ പെയ്താല് വെള്ളം ഉ മണ്ണ് അങ്ങനെയൊന്നുമല്ല പക്ഷെ ഞാൻ നിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ വീടിന്റെ പ്രദേശത്തില്ല പക്ഷെ കുറച്ച് പുറകിലോട്ട് പോകുമ്പോ രണ്ട മൂന്ന് കിലോമീറ്റർ അപ്പുറം പോകുമ്പോ റിസോർട്ട് കായല് ആ ഏരിയ ഉണ്ട് ആ പ്രദേശത്തൊക്കെ വെള്ളം കേറും കുഞ്ഞ് കുഞ്ഞ് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കുറെ ആൾക്കാർക്ക് താമസിക്കണേ അവിടെ പ്രശ്നുണ്ട് പിന്നെ നമ്മള് എന്റെ വീട്ന്ന് ക്കുന്നത് ഈ റോഡിന്റെ വക്കത്താ അപ്പൊ ഈ വെള്ളം എല്ലാം കൂടെ അടിച്ച് അതങ്ങോട്ട നമ്മളെ പിറ്റിമ്മേ അതെ അതെ വാഹനങ്ങൾ പോണപ്പോ വെള്ളം അടിച്ച് തെർപ്പിക്കും അപ്പൊ നല്ല അടുത്താണ് ബസ്സൊക്കെ ഇങ്ങനെ വളഞ്ഞഞ് വരുമ്പോ വെള്ളം കെട്ടി കിടക്കുന്നത് അടച്ച് ഭിത്തിമേ ചക്കന്ന് വെച്ചാല് നമ്മളെ ഗേറ്റിന്റെ മതിൽക്കെട്ടിനുള്ളിലെ
കേറി വരല്ലേ
അങ്ങനെ ഒരു പ്രശ്നുണ്ട് പിന്നെ നമ്മള് ഇപ്പോഴും ഈ മഴ തോരുന്ന സമയത്ത് നിന്ന് വൃത്തിയാക്കണം അതാണ് ഒരുപാട്
ഇവിടെ മഴയത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമല്ല
പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ പി തുണിയൊക്കെ ഉണക്കി എടുക്കാൻരു ബു- ബുദ്ധിമുട്ടാണ് നമ്മള്
ആ അത് മഴ പെയ്യുമ്പോൾ നമുക്ക് ഉള്ളതാണല്ലോ അപ്പൊ എല്ലാർക്കും രണ്ടു ദിവസം മഴ ടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാല്
ആണല്ലെ ബുദ്ധിമുട്ടാണ് അതെ ഇവിടെ അത് തന്നെയായിരുന്നു ഒണങ്ങി കിട്ടൂല ഇപ്പൊ ഒന്ന് വെയില് കാണുമ്പോഴത്തേക്കും സന്തോഷം ആവും തുണിയെല്ലാംകൂടെ എടുത്തുകൊണ്ട് മതിലുമ്മേ ഇടാനായിട്ട് ഓടല
ഉം രണ്ടു മുന്നാല് ദിവസായിട്ട് എന്താണ് വെയില് തന്നെ ആയിരുന്നു ഇപ്പൊ
ആയിരുന്നു അങ്ങനെ ആ ചായ കുടിക്കാറാവുന്നേ ഉള്ളു ചായ ഇടണം കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചായ കുടിക്കോള് എന്താണ് അവിടെ അവസ്ഥ ചായയൊക്കെ കുടിച്ചോ
ചായ കുട്ടികള് സ്കൂൾ വിട്ട് വന്നിട്ട് ചായയൊക്കെ കുടിച്ചു ഞാൻ ഇണ്ട് ഇപ്പോ പൂള പൂളാർന്നു ങ്ങക്ക് മരച്ചീനി കപ്
ആഹ് കപ്പ ആ
കപ്പ എന്താണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറില് ഇട്ടിട്ടുണ്ട് ചോറുണ്ട് എന്നാല് വെറുതെ ചായ്ക്കൂ കൂട്ടാ വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് അപ്പോ നാളത്തേക്ക് ആവുമ്പൊ അത് ത്രേ ഞാൻ ഇതാവണ്ടാം ന്ന്‌ വിചാരിച്ചിട്ട് ഇന്നന്നെ
ചൂടോടെ എടുക്കട്ടെ ഏ ഇതിനു ഒപ്പം എന്താ കഴിയ്ക്കാൻ
അയിനുള്ള ചമ്മന്തി ഇണ്ടാക്കട്ടെ
ചമ്മന്തി എന്താ പ്രത്യേകതരം ചമ്മന്തി
അങ്ങനല്ലേ ചെ ചെറിയ ഉള്ളിയും പച്ചമുളകും
ആഹ് ആഹ് മനസിലായി
ആ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ആഹ് നല്ല എരിവാ പുളി ഇടുല ചെറിയ ഉള്ളിയും എന്താണ് പച്ചമുളകും നന്നായിട്ട് അരക്കുക അരച്ചിട്ട് ന്തയ്യാ വെളിച്ചെണ്ണ പാ ർന്നു കൊടുക്കും ഉം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് എന്താണ് നല്ലവണ്ണം അളക്കി യോജിപ്പിച്ചു
ആ അതെ ഇവിടെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതലും ഉണക്ക ണക്ക മീനും കൂടെ വെക്കും
ആഹ് ഹ ണൊക്കല് ല്ലേ
ആ ഉണക്കമീൻ ഉണക്കമീനും കൂടെ വെക്കും ഈ പറഞ്ഞതും ഉണ്ടാക്കാറുണ്ട് ഈ പറഞ്ഞതിൽ ഞാൻ കൊറച്ച്
ആഹ് ചെലോല്ക്ക് എരിവ് ഇഷ്ട എനിക്ക് അങ്ങനെ എരിവൊന്നും ഇഷ്ടല്ല ഉം ഹോണ്ട് ഞാൻ പാകത്തിന് കുട്ട്യേളും ഫങ്ക് ചെയില്ല എരിവ് ഏറിക്കഴിഞ്ഞാല് ഓല്ക്കൂ ഇഷ്ട്ടല്ല അപ്പഞാനും പാകത്തിനുള്ള എരിവേയിടുള്ളൂ
അതെ ആഹ്
ഓവർയായിട്ടുള്ള മസാലകൾ ഓവറായി എരിവ്
എരുവിന് ഞാൻ മൊളകാണ് ചെർക്കുന്നെ ആ ചെലർക്ക് അത് ഇഷ്ട്ടപ്പെടില്ല
ല്ലെ
ആഹ് വ നല്ല മ പണമുള്ള മൊളകുണ്ട് ഉണ്ട് ഉണ്ട്
അങ്ങനെ മനസ്സിലായി
ആ മൊളകായിടുന്നത്
അത് ചമ്മന്തി അരക്കും ചമ്മന്തിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും കൂട്ടി കഴിക്കട്ടെ രസാണ്
അതെ
ഉം
മറ്റേ സാധാ നമ്മൾ അരക്കുന്ന ചമ്മന്തി
അല്ല ഈ ചമ്മന്തി നമ്മള് ഉള്ളിയ്യും പച്ച മൊളകു ഇട്ടത് അ അല്ലെങ്കി പിന്നെ ല്ലാ മീൻകറി ഏ എ ആ തേങ്ങക്ക ഇട്ടത് കറി കഞ്ഞി കുടിക്കാന് ചോറ്ന്നാൻ
അതെ
ഉം അങ്ങനെത്തെനോടാ ഇഷ്ട്ടം ട്ടൊള്ളു പിന്നെ രാത്രിക്കെക്കെന്താ ചോറോ
ഇല്ല ചോറ് തിന്ന് വെച്ചാൽ ഇപ്പം തടി കൊറച്ച് കുറയ്ക്കാനായിട്ട് നോക്കുവ വീട്ടിൽ ടിൽ എല്ലാവരും വണ്ണം കുറക്കാൻ ന്റെ ചോറ് ഒരു നേരം കുറച്ച് ച്ചേ കഴിക്ക്യോള്ളു അപ്പം ഉം ചപ്പാത്തി ചപ്പാത്തിയാണ് ഇപ്പതും ചപ്പാത്തി അല്ലെങ്കി ഓട്സ്
ആ ഓട്സ് സായിട്ടല്ലേ ഞാന്
ആ ഉണ്ട്‌ അപ്പം
ആഹ് ഞാൻ തടിയെയില്ല അതുകൊണ്ട് ഞാൻ പരമാവ ധി തടി കു ഞാൻ വാരി വലിച്ച് ഭക്ഷണം കഴിച്ചും ഞാനെത്ര ഭക്ഷണം കഴിച്ചാലും തടിമ്മ പിടി ക്കൂല
മുന്നേ ഞാൻ ഇങ്ങനെ ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എന്തും കഴിക്കാല്ലോ എനിക്ക്‌ എന്നുള്ള രീതിക്ക് പക്ഷെ പി സി ഓ ടി വന്നത് അറിഞ്ഞിണ്ടായി ല്ല ഞാൻ ഫുഡ് കഴിപ്പ് ഞങ്ങൾ കൂടിയാൽ
അതാണ് നമ്മൾ എന്തേയ്യും തടി കുടുണുല്ല നമുക്ക് എത്ര വേണേലും കഴിക്ക പക്ഷെ അപ്പെ നമ്മള് വിചാരിച്ചു നമ്മള പിടിക്കുണുല്ല നമക്ക് അതൊന്നുല്ല പെട്ടന്നാവും പിന്നെ ഏറെ മോളേറിട്ടേ പിന്നെ നമ്മള് കാണുള്ളൂ
പിന്നെ എനിക്ക് മുഖത്തൊക്കെ രോമ വളർച്ച കൂടിയപ്പോഴാണ് ഞാൻ കൊണ്ടോയി കാണിക്കുന്നെ അപ്പൊ ഞാൻ കരുതി ഇനി കഴി ച്ചിട്ടാണോ തടി വെച്ചത് അറിയില്ല അങ്ങനെ കാണിക്കുമ്പോഴാ പറയുന്നേ പി സി ഒ ടി യാന്ന്
ആഹ് മുഖത്തെന്താ രോമങ്ങള് വരിയേ
ആഹ് മോഖ ത്ത് മീശമേൽ മീശമേം താടിയൊക്കെ ഉ താടിമ്മേ താഴെയൊക്കെ ഉണ്ട് രോമങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായി ഈ പി സി ഒ ടി വന്നാല്
ഓഹ് അസുഖങ്ങളൊന്നും ഇല്ലാതെയിരിക്കട്ടെ പറയാ
ആഹ് പത്ത് കിലോയാ കൂടിയേ ഒരു ദിവസ ആഹ് ഒരു മാസ
അസുഖകളൊന്നും ഇല്ലാതെയിരിക്കട്ടെ പറയനു
അതെ അതെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്ക ട്ടേ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് കുറയട്ടെ അങ്ങനെ വരുമ്പോ നമുക്ക് ഇഷ്ട ട്ടപ്പെട്ട ഒന്നും കഴിക്കാനും പറ്റുന്നില്ല അപ്പം ഏഹ് ഡോക് ടറെ കാണിച്ചപ്പോ മധുരം കുറയ്ക്കാ നല്ല കൂടുതലാ രം കുറയ്ക്കാ പിന്നെ ഡയറ്റ് മാക്സിമം ഭക്ഷണ ത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചോറൊക്കെ ഒരു ഒരു അതെ
ഞാന് ഇൻക്ക് പ്പ ഇതേമായിരി വാരി വൽച്ചോന്നും തിന്നാ വയ്യാട്ടോ ഉം ഞാന് പാകത്തിനെന്നെ തിന്നല് ചെലോ ല്ണ്ടല്ലോ എത്ര ഫുഡ് കണ്ടാലും തിന്ന്ണ്
ഞാനും അങ്ങനെ കഴിക്കാറെണ്ടായിരിന്നില്ല പക്ഷേ പഞ്ചസാരയണങ്കി ഞാൻ സാധനങ്ങളൊത്തിരി കഴിക്കുവായിരുന്നു
ആ ഇൻക്ക് അങ്ങനെന്നുഷ്ടല്ലാ പഞ്ചസാരനോടൊന്നും താല്പര്യല്ലാ ലെഡു ജിലേബി
ജിലേബിയല്ല എനിക്ക് ഈ നമ്മളെ ക്രീം കേക്കുകളില്ലേ മ്ലം കേ പിറന്നാളിനൊക്കെ കട്ടി ചെയ് ആ അതൊക്കെ ഭയങ്കര ഇഷ്ടാവ അതൊക്കെ ഇര്ന്നങ്ങ് കഴി
അത് എനിക്കിഷ്ടാണ് പക്ഷേ അതെയെത് നമക്ക് എന്തെയ്യോന്നാറിയോ എന്താ എ ക്രീമി ൻ്റെത് വരമ്പോ എനിക്കിഷ്
അതെ ഒര്പാട് ഒര്പാട് മധുരൊള്ളത് ഇഷ്ടല്ലാ പക്ഷെ ഒര് ഇത്ണ്ടാല്ലോ രസ്
ആ മനസ്സിലായി എനിക്കതൊര് ടെ സ്പോഞ്ച് നല്ല സോഫ്റ്റൊക്കാവുമ്പോ
അതെ അതെ യതെ മൃദുവായിട്ടുള്ള പക്ഷേ ഞാന് പെറന്നാളിനൊന്നും അല്ലാതന്നെ വെറുതെ ഓ ചെയ്തിട്ട് കഴിക്കുവാര്ന്ന്
ആ
പക്ഷേ പിന്നീടാണ് ഈ ആശുത്രി കണിച്ചപ്പം പറഞ്ഞ് നമക്ക് ഈ പി സി യോടി വെരുമ്പം നമക്ക് പഞ്ചസാര കഴിക്ക്യാനായിട്ട് തോന്നും അങ്ങന വന്നതാ
ആ അങ്ങനെണ്ല്ലേ
ഷുഗറിന്റെ അളവ് പഞ്ചസാരെടെ അളവൊക്കെ കൂടി എന്താ അപ്പം ഇത് നല്ലതാ എല്ലാർക്കും നല്ലതാ ഇങ്ങനെ ഭക്ഷണ ക്രമീകരണങ്ങള് രാവിലെയോ സോ എന്തെങ്കിലും ഓംലറ്റ് പോലെത്തെ എന്തെങ്കിലോ ചെറിയ ചെറിയ ഫ ഫ്രൂട്ട്സോ പഴവർഗങ്ങളെല്ലൊക്കെ കഴിക്ക്ന്നത് ഇപ്പം രാത്രി ഇ പിന്നെ ചപ്പാത്തി ആ അതെ
ആ കേക്ക്ണ് ണ്ട് ഇവടെ പച്ചക്കറി വണ്ടി വന്ന തെരക്കാണെ
ആണോ ആണോ ആ പച്ചക്കറി എങ്ങനെ വെരുവോ ഉം വീടിന്റെ ഫ്രണ്ടിലായിട്ട് വെരുവോ
പച്ചക്കറി വരും, ആം വീട്ട് വരും. അല്ല ഇവടെ പച്ചക്കറി വണ്ടി വര്ന്നതാണ്.
അല്ല, ആഹ് ഒരു കിലോ പത്ത് രയാന്ന്. ഇപ്പോ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുന്നെ അതാണോ? അതല്ലേ ഞങ്ങളെ ഇവിടൊക്കെ ഒരു സമയമാവുമ്പോ രാത്രികളില് പത്തുമണിക്കെ പത്തുമണി ആ ടൈമിലൊക്കെ ചന്തമേന്ന് വിട്ടി വിറ്റ് പോവാത്ത ആ സാധനങ്ങള് ഇതുപോലെ വണ്ടി കൊണ്ടുവരും. അപ്പൊ അത് നല്ല ലാഭത്തി കിട്ടും.
ആഹ്! ഇത് പച്ചക്കറി തന്നെയാണ്. നല്ല വില കൊടുത്തു വാങ്ങണെ! നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. ഉം!
അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് കിട്ടും.
ഇവിടെ അങ്ങനൊന്നുല്ല
ആ അതെ, ഇവിടെ അങ്ങനെയാണ് ഇവിടെ വലിയ വലിയ ചന്തകളുണ്ടേ അടുത്തടുത്ത് അപ്പൊ അവിടെയൊക്കെ പിന്നെ രാത്രിയാകുമ്പോഴും വിരി വിറ്റ്പോവില്ല ഇപ്പ മഴ കാരണം ഒന്നും വിറ്റ് വിറ്റ്പോവില്ല അപ്പൊ ഒരു പത്തുമണി ആ ടൈമിലൊക്കെ? ഈ ആണ്ങ്ങള് രീതിയിലൊക്കെ കൊണ്ടുവന്ന് ഒത്തിരി ഒത്തിരി കൊണ്ടുവന്ന് വാരി! ത്തു വാരി ആൾക്കാര്ക്ക് കൊടുക്കും പയറ് ക്യാര ഏയ് ബീറ്റ്റൂട്ട് ഇത് എന്താ സവാള മീനും കൊണ്ട് വരാറുണ്ട് കിട്ടുന്നത് മീൻ കായലിന്ന് പിടിച്ചിട്ട് വരുന്ന മീൻ
ആ നേര്ട്ട് പിട്ച്ച്ട്ടങ്ങണ്ട് വെ ഇണ്ടാവുംലേ ഇവട്യൊക്കെ രാവിലെ വെരും നല്ല വെല്യേക്കാരം.
ഭയങ്കര വെലയാ വീട്ടില് പിന്നെ കായലിലാരും കഴിക്കത്തൊന്നുവില്ല ഞാൻ കഴിക്കും പക്ഷെ ഫ്രൈയാക്കീട്ട് അപ്പം അതുകൊണ്ട് അത് ഞാൻ വാങ്ങും പക്ഷേ നല്ല വെലക്കൊറവില് തന്നാ അവർക്ക് വേറേ
ഇവടൊക്കെ മീനൊക്കെ വെരും നല്ല വെലേണ്
അങ്ങനെല്ലേ
ഉം നല്ല വെലേക്കാരം അല്ല ഇവര്ക്കും തെന്നെ നല്ല വെലൊട്ത്ത്ട്ടാണ് സാ
അതെ കടലിലിപ്പ ആരും പോകുന്നില്ലല്ലോ മഴെ ദ് കോളിൻ ഇപ്പഴ്ത്തെ കാലാവസ്ഥേടെതും വെച്ചിട്ടാരുംപോകുന്നില്ല അതെ പിന്നല്ല ആഹ് അവര് അത്രേം വെല കൊട്ത്തായിരിക്കും വാങ്ങുന്നെ അതെ ഈ പോകുന്ന ഒരു മനുഷ്യ ല്ലല്ലേ പോയി ഇ കഷ അതെ അതെ കുടും കുട്ടികളൊക്കെ ആയിട്ട് അത്രയും ബുദ്ധിമുട്ടി ആയിരിക്കില്ലേ പോയി വരുന്നത്
ശ